ക്കവേ
ആഹ് കേൾക്ക
ആഹ് ആഹ് ആഹ് ഉണ്ട്ണ്ട്ണ്ട്
ആണ എന്തേക്കെണ്ട് വിശേഷം
ഉം ഇവിടെ ഇപ്പോ വിശേഷംന്ന് വെച്ചാ ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഒക്കെ നല്ല മഴയായിരുന്നു അപ്പം ഇന്നിപ്പം സ്കൂൾ തോർന്നിട്ട് ഇവ്ടെ മഴയൊന്നും ഇല്ല അവിടോ
ആണോ ഇവിടേം ഇന്നല രാത്രിക്ക് ചെറുതായിട്ട് നല്ല മഴണ്ടായിര്ന്നു ഇപ്പതാ നല്ല വെയിലാണ് ഇപ്പോ സ്കൂൾല് ഉം സ്കൂള്ലൊക്കെ മക്കളൊക്കെ പോയോ
അതോണ്ട്
ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആഹ് മ ക്കളൊക്കെ പോയി മോൾണ്ട് മോള് പോയി ആഹ് സ്കൂള്ലേക്ക് ആക്കി വന്നു മോൾ നാല്ൽ
സിലാ ആ അപ്പം പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ആഹ്
ഓഹ് ഇന്ന് വല്ല്യ ആഘോഷത്തില് ആഹ് രണ്ട് മൂന്ന് ദിവസ ണ്ടാകും ആഹ് ഇത് അത് കഴിഞ്ഞാ പിന്നെ ങ്ങട്ട് നോക്കണ്ട
ആഹ് ഇപ്പോ പിന്നെ മഴയൊന്നും ഇല്ലാഞ്ഞോണ്ട് ഇന്ന് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാണു അല്ലേ
ആഹ് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു
ഉം ഉം ഉം ഉം
പണി കഴിഞ്ഞോ ഉച്ചക്കേക്ക്ള്ള ഫുടൊക്കയോ
ഇല്ല ഇല്ല ഉച്ചക്കത്തേത് ആകുന്നതേ ഉള്ളൂ ഇവ്ടെ മാ നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് അതിന്റെ ഒരു തെര ക്കിലും കാര്യങ്ങളും ആയ്ര്ന്നു ഉം അവിടെ ഉച്ചക്കത്തെൽന്ള്ളെ റെഡിയാക്കിയോ
ഉച്ചക്ക് താ റെഡിയായിക്കൊണ്ടിരിക്കുന്ന്ണ്ട് ഇനീ കറി മാത്രം വെക്കാൻണ്ട് ചോറൊക്കായി
ചോറൊക്കെ ആ എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് ഇല്ല ഇക്ക കൊണ്ട് ത്തന്നിട്ടില്ലേ പിന്നെ കൊറ ഇക്ക കൊണ്ടന്നിട്ടില്ല ഇനി കൊണ്ടരണം
ആണല്ലേ ആഹ് ശരി ശരി ഉം ഉം പിന്നെന്താണ്
ത് വേറെന്ത്ണ്ട് ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു എന്താ ഈ പൊതപ്പൊക്കെ വെ - കയിലല്ലേ ഇനി മഴയൊക്കായില്ലോ വെയിലല്ലേ ഇനിമഴേക്കായില്ലേഇനിപ്പൊ വലിയ പൊതപ്പുകളൊക്കെ ഒന്ന് അലക്കാ ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അലക്കിട്ട് ഇതാ അങ്ങനെ ഇരിക്യാ ആവിടെന്താ സ്ഥിതി ഹലോ കേക്ക്ണ്ടാ ആ കേക്ക
ആഹ് അയ്ന് ഈ കാലാവസ്ഥേര ആയിരിക്കും ഒരു പ്രശ്നം അതുകൊണ്ടാ തോന്നും ഉ ഏഹ് പിന്നെന്താണ്
വേറെന്തൊക്കെണ്ട് എവിടെ എല്ലാരും വീട്ടില് എല്ലാരും സുഖാണോ
ആഹ് അതെ അതെ ഇവിടെ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു അവിടെ എല്ലർക്കും സുഖം തന്നെല്ലേ
ഓ സുഖം തന്നെ ഞങ്ങടെ അടുത്ത് ഉം അവിടെ അടുത്ത് പൊ ഴയൊക്കെ ഉണ്ടോ
ആ ഇവിടെ അടുത്ത് ഒണ്ട് ഒണ്ട് പൊഴയുണ്ട് ചെറിയ ഇത് ആറ് പോലുണ്ട് നമു ക്ക് അടുത്ത്
ആണാ ആഹ് ആഹ് ആഹ് ഉം അങ്ങനെ ഉള്ളത് ലെ ആഹ് ആഹ് എന്നിട്ട് പിന്നെ സ്റ്റഡിയാണോ ഇപ്പൊ
ആഹ് ഇപ്പം ആ പഠ്ത്തം കഴിഞ്ഞു ഇപ്പം പി എസ് സി കോച്ചിങ്ങിന് പൊക്കോ ണ്ടിരിക്കാണ് ആ അവിടെന്താണ് പഠിച്ചത് പഠിച്ച് വർക്കെയ്യുന്നുണ്ടൊ
ആഹ് പഠിച്ച് ഇല്ല വർക്ക് ചെയ്യ്ണില്ല ഇപ്പ ഹൗസ് വൈഫായിട്ട് ഇക്ക്ണ്ട് ഇനി ഇച്ച് മോൻ ചെറുതാണ് ചെറിയ മോന്ണ്ട് വലുതായി ട്ട് വേണം ഇനി അങ്ങോട്ടൊക്കെ നോക്കാൻ വേണ്ടീട്ട്
ആഹ് കുഞ്ഞിന് ഇപ്പം എത്ര വയസ്സായപ്പം
മോന് എളയാക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ
ഓഹ് ശരി ശരി
ആഹ് ആഹ് കുഞ്ഞില്ല വഴക്കൊന്നും പറയാ അതിന്റെ പ്രായത്തിന്റെ ഒരു ചെറിയ വൈ യിക്കം അങ്ങനെ കച്ചറയുംഇതൊ ക്കായിട്ട് ഉം
താളു ആയിട്ടൊക്കെ കമ്പനിയാണ്
അതെ ഉം കമ്പനിയാണ് രണ്ടാളും കൂടിയ ഭയങ്കര കാണാതിരിക്കുമ്പം ഭയങ്കര സ്നേഹാണ് പക്ഷെ കണ്ടില്ലെങ്കില് ഒരിതുവാണ് കാണുമ്പൊ കച്ചറയും ഉം ഇല്ല വല്ല്യ കൊഴപ്പൊന്നില്ല ഇപ്പൊ ഇപ്പൊ ചെറിയ റ്റാറ്റേക്കെ കാണിച്ച് ഇങ്ങനെ നല്ല ഉഷാറില് വിടും
ഉം
പിന്നെ ഇനി വരുമ്പനി രണ്ടാളും ഒന്ന് വരുമ്പോള്ള സ്നേഹം കൊറച്ച് നേരണ്ടാകും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ രണ്ടാളും കച്ചറേയിരിക്കും
ആഹ് രണ്ട് പേരുടെ തമ്മില് പിന്നേം കളിയായി തൊടങ്ങി കഴിഞ്ഞാലല്ലേ ആഹാ
കളിയായി തൊടങ്ങിയാ പിന്നെ രണ്ടാളും കച്ചറയായി
ഉം ഉം പിന്നെ ടി വി യൊക്കെ വെച്ച് കൊടുക്കോ രണ്ട് പേർക്കും
ആഹ് മോള് ടി വി കാണും ഇവന് പിന്നെ ഫോണിനോട് അല്ല ടി വിനോട് അങ്ങനത്തെരു താല്പര്യയില്ലാത്രെ എന്താ ഫുൾ കളീനോട് ഇതള്ളൊര്ത് മാത്രേയൊള്ളൂ
ഒള്ളല്ലേ? ആ അപ്പൊ അടുത്ത് കുട്ടികളൊക്കെയുണ്ടോ? ചെറിയ ചെറിയ കുട്ടികള് വല്ലാ
ചെറിയ കുട്ടികളാരുല്ല ഓന് തന്നെ ഇവിടെള്ളത് ചെറുത് അപ്പുറത്ത്ള്ളതിലൊക്കെ ചെറ്ത് ഓൻ തന്നെയാണ്. പക്ഷേങ്കിലെന്താ കച്ചറ ഓനൊറ്റക്ക്‌ അങ്ങനയെക്കെ മോളും ഒര് രണ്ടാളും തമ്മിലുള്ള കളിയെന്നൊള്ളു.
ഉം അപ്പം പിന്നെ രണ്ടു പേരും കൂടെ ആയിരിക്കും കളി കൂടുതലല്ലേ? ആ
കളി കൂടുതല് ഇവര് രണ്ടാളും ഒരുമിച്ച് കളിച്ചാലും പ്രശ്നാണ് അടിയായിരിക്കും. ഉം അതാണ്
ആഹ് അപ്പ വൈ വൈകുന്നേരക്കെ എന്തോ പറഞ്ഞോളു ഉം എനി ക്ക് ചേച്ചിയുണ്ട് ചേച്ചി വർക്കെയ്യാണ് ഇവിടെയില്ലാ വിദേശത്താ ആള് ആ അപ്പ അപ്പൊ നമ്മള് കൊച്ചു പിള്ളോരല്ലാത്തത് കൊണ്ട് പിന്നെ വഴക്കും അടിയൊന്നുല്ല ഞാനൊറ്റയ്ക്കെ വീട്ടിലൊള്ളു അപ്പ പിന്നെ കൊഴപ്പവില്ല പിന്നെ വഴക്കിടുന്നത് ചെലപ്പോ അമ്മയോടൊക്കെയായിരിക്കും കുറച്ചൊക്കെ വഴക്കിടും. പിന്നെ അങ്ങനെവിടെ അടുത്തൊന്നും കുട്ടികളൊന്നുവില്ല ഉം പിന്നെ ഉം പിന്നെല്ലാം സ്കൂളില് പോകുന്നതും വല്ല്യ പിള്ളോരുകളാ ആഹ് പി
ആ അങ്ങനെയെക്കേലെയ്ള്ളത്? ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷം?
ആഹ് വേറെന്താണ് അപ്പാള് കരയുന്നുണ്ടല്ലോ?
ഉം മറ്റീനെ സ്കൂള് കൊണ്ടോയി ആക്കിയത് സ്കൂള് കൊണ്ടോയി വന്നപ്പയേ ഒറങ്ങേരുന്നു അപ്പൊ അങ്ങനെ. കരഞ്ഞതെ എഴുന്നേറ്റപ്പം അതെ
ആ എഴുന്നേറ്റ് കയിഞ്ഞാ കരയായിരിക്കുവല്ലേ? ഫുഡ് വല്ലോം വേണോ അങ്ങനെ എന്തേലൊക്കെ കഴിക്കുവോ? ആള് കഴിക്കോ ആഹാരൊക്കെ നന്നായിട്ട്?
പറ്റെ കൊറവാണ് പറ്റേകൊറവാണ്.
കളിയായിരിക്കുവല്ലേ കൂടുതലും?
ഉം കൂടുതല് കളി കളിക്കണം അതേയൊള്ളൂ ഈ ചൂടുവായ അത് പിന്നെ വെള്ളോം കുടിക്കാ കളി ഭക്ഷണവും കൊറവാ അങ്ങനോരോരിത്
ആഹ് അതാണ് ഉം
ഉം ഉം എങ്ങനെയൊക്കാണ്ള്ളത് ഇപ്പയിനി മഴക്കാലൊക്കെ ആയല്ലേ?
ആഹ് ആ അതെയതെ മഴയായി ഇനിയിപ്പം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാവും നമുക്ക് പൊറത്തോട്ടൊക്കെ എറങ്ങാനും. എന്തോ?
വെള്ളൊന്നും കേറില്ലല്ലോ?
ഇല്ല വെള്ളം നമ്മളെവിടെ ചെറിയ കണ്ടവുണ്ട് പക്ഷെ വെള്ളം കേറാനുള്ളൊരിതൊന്നുവില്ല. കണ്ടമുണ്ടെങ്കിലും വലിയ കെ-കേറ്റം വരത്തില്ല അവിടൊക്കെങ്ങനെ വെള്ളം കേറുവോ?
ആഹ് ഞാന് ഏഹ് അങ്ങനെയുള്ളതലേ? ഉം ഇവിടേം വെള്ളം കൊറച്ചൊക്കെ കേറും. ഉം കേറുന്നഏരിയാണ് ആഹ അങ്ങനെ.
പിന്നെ നല്ല ഇതായിരിക്കല്ലോ കാലാവസ്ഥ ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാകും കുറചൂടെ പി പിന്നെ പുറത്തൊക്കെ എറങ്ങാനും പിന്നെ സ്കൂളിലൊക്കെ പിള്ളേരെ വിടുമ്പോ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ.
ആഹ്
അങ്ങനൊക്കെ വരുമ്പോ
ഉം മഴക്കെ ആവുമ്പോ അങ്ങനൊയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. ആണ് ഹും ഇപ്പൊ വലിയ കൊയപ്പൊന്നും പുഴൊക്കെള്ളതും പൊഴള്ളതും. ഏഹ ഇതാണ് ഇനിയിപ്പം മഴ വ വെള്ളം കേറുന്നത് കൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്.
ആഹ വെള്ളം കേയറിക്കഴിഞ്ഞാ ആഹ വെള്ളം കേറോ അപ്പം.
ചെല സമയത്തെ ആഹ് രണ്ടായിരത്തി പതിനെട്ടിലെ ആഹ് വെള്ളപ്പൊക്കത്തില് കേറിയത് തന്നേ ഒള്ളു
അഹ് ഒള്ളല്ലേ ആഹ് അപ്പൊ അത് വീട്ടി കേറിയാരുന്നോ
ആഹ് ഇവിടെ കേറിയിരുന്നു
ആണല്ലേ ആഹ് ആഹ് ഇവിടെ നമ്മുടെ ഇവിടെ കേ റില്ല വീട്ടി കേറില്ല കുറച്ച് വരെ വന്ന് അപ്പഴത്തേന് പിന്നെ മഴ കുറഞ്ഞ് അല്ലാരുന്നെങ്കി പെയ്യുന്നേന് അനുസരിച്ച് കേറിയേനെ ആരുന്ന് പക്ഷേ അന്ന് ആഹ് വെള്ള പ്പൊക്കത്തിന്റെ ഇത് നമുക്ക് പിന്നെ ഞങ്ങടെ ഈ ഭാഗത്തൊക്കെ നല്ല പോലെ ഇതായാരുന്ന് ഈ ഏരിയ നല്ല ഒരു ഒരു ഒരുപാട് വീടുകൾക്ക് നാശം വരു പിന്നെ എന്താ റോഡൊക്കെ പോയാരുന്നു അങ്ങനെ മൊത്തം പോയാരുന്നു അങ്ങനെ കൊറേ ആഹ് നമ്മടെ ഈ ഭാഗത്ത് നന്നായിട്ട് അഫക്ട് ചെയ്താരുന്നു വെള്ളപ്പൊക്കം അവിടെ എങ്ങനാരുന്ന് അവിടൊക്കെ ആഹ് പ്രദേശത്തൊക്കെ കൊ അന്ന്
ഇവിടെ എവിടെ ള്ളായി ഈ പ്രദേശത്ത് മൊത്തം വെള്ളായിരുന്നു ആഹ് കൊറേ ആൾക്കാര് ക്യാമ്പിലൊക്കെ ആരുന്നു അങ്ങനെയൊക്കെ പ്രശ്നത്തിലായിരുന്നു
ആഹ നമ്മുടെ ഇവിടെ ക്യാമ്പിലൊന്നും പിന്നെ നമ്മുക്ക് ഇങ്ങനെ കൊറച്ചൂടെ ഉള്ളിലോട്ട് ട്ടുള്ള ഏരിയ ആയതുകൊണ്ട് പിന്നെ വല്യ കൊഴപ്പം ഇല്ലാരുന്നു അവര ആഹ് അപ്പം പിന്നെ വല്യ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാരുന്നു വെള്ളം കേറിയപ്പോ പോകുന്ന ആഹ് ഒരു മതില്ൻ്റെ ഇതുവഴി പോയി ആഹ് മതിൽ ഇടിഞ്ഞു പോയി ഞങ്ങടെ ഇവിടെ അടുത്തൊള്ളെ അപ്പൊ അതുവഴി അങ്ങോ ത്തായി വെള്ളം മുഴുവൻ പോകുന്ന് അല്ലാരുന്നെങ്കി നമുക്കിവിടെ വെള്ളം കയറി ഇതായേനെയാരുന്ന് അങ്ങനെ പ്രശ്നങ്ങളാരുന്ന് ഉം അത് പിന്നത് കഴിഞ്ഞ് മഴ കുറഞ്ഞ്
എന്റെ വീട്ടിലും ഫുള്ള് വെള്ളം കേറി ഇവിടെയും എന്ന് പറയാ വെള്ളം കേറീക്കണ് അങ്ങനെ ഓരോരുത്തായിരുന്നു എല്ലാരും ഇത് ഏഹ് ഇതിലൊക്കെ ആയിരുന്നു ക്യാമ്പിലൊക്കെ ആയിരുന്നു ആഹ ഇത് മാത്രേ ഉള്ള് ആഹ് പിന്നെ പിന്നെ വെള്ളം ആഹ് രണ്ടായിരത്തി നല്ല മഴ ഇത് എല്ലായിടത്തും വെള്ളം കയറിയപ്പഴ്‌ ഉള്ളതായിരുന്നു ഉണ്ടായിട്ടുള്ളു
ആഹ് എല്ലാർക്കും അതുകൊണ്ട് പേടി ഒരു മഴ പെയ്യുമ്പഴത്തേനും ഭയങ്കര പേടിയല്ലേ വെള്ളം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാല്
ഏഹ് ഏഹ് പൊഴ അടുത്തുള്ളതുകൊണ്ട് പേടിയാണ്
ആഹ് ആഹ് എല്ലാർക്കും ആഹ് ഞങ്ങടെ ഇവിടെ അടു ത് മാമന്റെ ഒക്കെ വീടിന്റവിടെ പുഴയൊണ്ട് പക്ഷെ അവർക്ക് അത്രയും കുറച്ച് പൊ ക്കത്തിലാരുന്നു അപ്പൊ എല്ലാരും ഓർത്ത് വെള്ളം കേറൂന്ന് പക്ഷെ അവരുടെ പടി വരെയൊക്കെ കേറിയുള്ളു അതുകൊണ്ട് അവർക്ക് ഏഹ് കൊഴപ്പം ഇല്ലായിരുന്നു ആഹ് അങ്ങനെ തൊട്ടടുത്താ അപ്പം പിന്നെ അവർക്ക് ഇപ്പം ഇപ്പം പ്രശ്നം എന്താന്ന് ചോദിച്ചാ അവിടെ വിക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല എല്ലാരും ഓർക്കും വെള്ളം കേറുന്ന ഏരിയായന്ന് വിചാരിച്ച്
വിക്കാൻ നോക്കുമ്പഴത്തേനും ഭയങ്കര കാരണം തൊട്ടടുത്ത് തന്നെ ആറാ അപ്പം നമ്മക്ക് കുറചാവും പക്ഷെ നമ്മടെ അവിടെ അന്ന് ആഹ് വല്യ വെള്ളപ്പൊക്കത്തിന് പോലും കയറിലാ ഇല്ലാരുന്നു കുറച്ച് അവരുടെ വീട് കുറച്ച് ഹൈറ്റിലാണ് അപ്പൊ അതുകൊണ്ട് ആഹ് വെള്ളം കേറിയില്ല ഉം അങ്ങനെ ഉം
ഉം ആഹ് അങ്ങനെയുള്ളതല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം
വേറെ ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു ഇനിയിപ്പോ ഉച്ചക്കത്തേന് ഉള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അവിടെ അവിടെ എല്ലാം ഇനി
ഉം ഇല്ലാ ഏകദേശം ആയിത്തുടങ്ങി ഉം ഇനി ചെറുത് ആഹ് ഉം ഇനി കറിയും കൂടി വെക്കാണ്ട്
ആഹ് കറിയും കൂടെല്ലേ ആഹ് ആഹ് അവിടെ എങ്ങനെ ചിക്കൻ കറിആണോ അതോ അങ്ങനെ എന്തെങ്കിലും
മീൻ കൊണ്ട്രാന്ന് പറഞീന്നു ഇക്കു അപ്പൊ ആഹ് എന്ത്തിലാണ്ള്ളത്
ആഹ്ആഹ്ആഹ് ആഹ് ശരി ശരി